ആ വിശേഷം ആ എന്താണ് സുഖായിട്ട് ഇരിക്കുന്ന്
കിടക്കാണോ
ഫുഡ് കഴിച്ചിങ്ങനെ കയ്യായിരുന്നു
അ ശരി നേരം വൈകിയോന്ന് കഴിക്കാന്
ഒരു പഴവും പഴം കഴിച്ച്
ആ ആ
ഉം അപ്പൊ പിന്നെ അങ്ങനെ നേരം വൈകി എനിക്കും ഇപ്പം ഫുഡ് കഴിക്കല് കഴിഞ്ഞു ഇനി എണീക്കട്ടെ എണീക്കാന ബുദ്ധിമുട്ട് വല്ലോം കഴിച്ചാ
ആ അത് ശരിയാ നിനക്കിപ്പോ എത്ര ആയി ഏഴ് കംപ്ലീറ്റ് ആവാനായോ
ഇല്ലടാ ആ ഇന്നത്ര ഇന്ന് ഇന്നത്രാമത്തെ ഇന്ന് ഇന്നത്ര ഡേറ്റ് ആ ഏ ഏഴ് ദിവസം കഴിഞ്ഞ പതിനെട്ട് എനിക്ക് പൂർത്തിയാവും
ആ പിന്നെ എട്ടിലോട്ടായില്ലേ കൊറ ആയില്ലേ നമ്മള് ഇപ്പൊ കണ്ടിട്ട്
ഉം നീ കാണാൻ വരുന്നില്ലേ
ഉം ആ വരണം ന്ന് വിചാരിക്കുണ്ട് എന്നുകൊണ്ട് നിന്ന- കാണാൻ വരണം വിചാരിക്കണ്
അതെ ആഹ് ഒരുസം വരൂണ്ടേ ഉം സത്യം പറഞ്ഞാ ആഹ് അങ്ങനെ വരൂണ്ടേ കുട്ടികൾക്ക് ഒഴിവുള്ള എന്താച്ചാ നമ്മള് കൊറച്ചേരം നമുക്ക് സ്പെൻഡ് ചെയ്യും ചെയ്യാം ഉം കാരണം എന്താച്ചാലിപ്പൊ കൊറേ ആയില്ലേ അല്ലാതെ ഇപ്പ നമ്മളൊരു കഫേലൊക്കെ പോയി
അതൊരു ന അത് നഷ്ടാണ് നഷ്ടാണെന്ന് പറഞ്ഞാല് നമക്ക് ഏഹ് അവിടെയൊക്കെ നമ്മള് നമ്മളായിട്ടിരിക്കാനൊന്നും കഴിയില്ല എങ്ങനെ പറഞ്ഞാലും
ആഹ് അതെ അതെ
സ്റ്റാൻഡേർഡ് കീപ് ചെയ്തിട്ടല്ലേ പറ്റുള്ളൂ ഇതാവുമ്പോ നമുക്ക് ആരോട് നമ്മളെ വേറാരും ജഡ്ജ് ചെയ്യാൻ ഇല്ലല്ലോ നമ്മള് നാല് പേരല്ലേ ഉള്ളൂ
ആ അതുവല്ല പിന്നെ നമ്മള് വിചാരിക്കയും ചെയ്യും ആഹ് അതല്ലെടാ ഏഹ് നമ്മള് ഫുഡൊക്കെ വാങ്ങുമ്പോ ഈ കഫേല് വാങ്ങുമ്പയെ എൻ എന്തോരം റേറ്റ് വരുന്ന് നമുക്ക് അവടെ കൂട്ടുമ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പഷെ നമുക്കൊരു ഫുഡ് ഇത് ഓർഡറ് ചെയ്യാണെങ്കിലോ അല്ലെങ്ങെ അങ്ങനെ വാങ്ങി ക്കണ അത്ര പോലും വരുന്നില്ല എനിക്ക് തോന്നും
ഇല്ല എല്ലാരും നമ്മളിപ്പോ അവിടെ എടുക്കുന്ന അതേ റേ ആ റേറ്റ് എടുത്താ തന്നെ നമുക്കൊരു ഫുഡ് വാങ്ങി കഴി ക്കാലോ ഉച്ചക്ക് എങ്ങനെ ചെയ്യ ഇനിയിപ്പോ ഇതിന്റെ ഒന്നും ആവിശ്യം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ നിന്റെ വീട്ടിക്ക് വരുമ്പോ നിന്റെ കയ്യിലന്നെ ക്യാഷ് ഉണ്ടായതോണ്ട് നീ തന്നെ വാങ്ങുവല്ലോ
ആഹ് എനിക്കൊരു വാഷിംഗ് മെഷീന്റെ കൊറവുണ്ട് അത് അതൊന്ന് കൊണ്ട് വരേണ്ടി വരും
പോവുമ്പോ അങ്ങെനെന്തെക്കെയോ കൊണ്ട് പോവാറില്ലേ
ഉം അത് വാപ്പാടെ ഇത് ഫ്രണ്ട്സ്
അതെ ഞമ് പറയായിരുന്നു വാപ്പേനെ ഒന്ന് വിളി ച്ച് പറയാന് ഇപ്പാനെ വിളിച്ചൊന്ന് പറഞ്ഞാ മതിയാരുന്നു വാഷിങ്ങ് മെഷീൻ വേണെന്നിള്ളത്
ഞാൻ എന്തായാലും വാങ്ങിക്കാൻ തന്നെയാടാ വിചാരിച്ചിരിക്കുന്നേ കാരണം കഴിയൂല ആഹ് ഞാനിപ്പ ഇക്കാനോട് പറഞ്ഞു ഒരു അയ്യായിരം രൂപ ഉം
കൂടെണ്ടെങ്കി വാങ്ങിക്കാന്ന് വിചാരിച്ചിണ്ടാവും ല്ലേ
അല്ല അവര് അയ്യായിരം രൂപ ഞാൻ കൊടുക്കും ക്കാം
ആഹ്ആ അത് ശെരി
ഉംഹ് എന്നിട്ട് പിന്നെ ബാക്കി ബാക്കി അ ടവോ അങ്ങനെന്തെങ്കിലും ബാക്കി എമൗണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തി
ഈ അടവിനൊക്കെ ആവുമ്പോ നമ്മൾ എക്സ്ട്രാ അത്യാവശ്യം സംഖ്യ കൊടുക്കേണ്ടി വരില്ലേ
വേണ്ടിവരുവാരിക്കും പക്ഷെ എനിക്കറിയില്ല കുറച്ച് വേണമായിരിക്കും എനിക്കറിയില്ല കേട്ടോ ഇവിടെ ഇക്ക തന്നെയാണ് വാങ്ങി ഇനിയിപ്പം ഇപ്പം അടവുകളും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കലുണ്ട് അങ്ങനെ വാങ്ങിയാലോന്ന് കാണംന്ത് വെച്ചാലേ പിന്നെ ഹ് ഈ ഞാനിപ്പ നീ ഓട്ടോമാറ്റിക് വാങ്ങിക്കാന വിചാരിച്ച് സെമി വാങ്ങുന്നില്ല
ആ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടോ
മറ്റിക്
അതിനത്യാവശ്യ റേറ്റ് വരുന്നുണ്ടല്ലോ
ഇ ഇതുപ്പം ഇരുപതിന്റെ താഴ ഇരുപതിലക്കെ കിട്ടന്നുണ്ട് ആഹ് അപ്പോൾ എനിക്ക് അത് വാങ്ങിക്കാന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നേ
അല്ല ഈ സെമിയ സെമിയ ആവുമ്പോ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരോ എനിക്കറിയാത്തോ
അറിയില്ലേ എന്താ പറയാ നമ്മൾ അലക്കാൻ ഒരു ഒരണ്ണത്തിലിടണം വെള്ളം മു ഒഴിച്ചിട്ട് നമ്മളത് കറക്റ്റ് ആ അളവാകുമ്പോൾ നമ്മളത് വെള്ളം വെള്ളം പൈപ്പ് ഓഫ് ആഹ് പിന്നത് വർക്ക് ചെയ്തിതി ട്ട്
ഓ അങ്ങനെയല്ല
ആഹ് ആ ഉണക്കാനൊന്നുമില്ലോ അത് മറ്റത്ക്ക് പിന്നെ എടുത്തിടണം അതെ അപ്പം ഉണക്കാന് പിന്നെ അത് വേറെ എടുത്തിടണം ഇങ്ങോട്ട് അപ്പൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം മറ്റതാവുമ്പോ ഫുള്ളാക്കി ഉണക്കി
ഫുള്ളലക്കി കിട്ടും ആ അത് ശരിയാണ് ആ ഞാഇന്നാള് നിന്നോട് പറഞ്ഞ നീ പറണൂ സെമിയാവുമ്പോങ്ങനെല്ല വേർ നെക്കെ പറഞ്ഞു അപ്പൊ നിന്റെ അടുത്ത അതുപോലെ തന്നെയാണ് പിന്നീ വാങ്ങാ വിചാരിച്ചത്
സെമി ആവുമ്പോ അല്ലടാ എന്റെറ അടുത്തുള്ളതല്ല ഞാൻ വാങ്ങിക്കാ വിചാരിച്ചത്
അല്ല അന്ന് ഈ അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത് സെമി ഓട്ടോമാറ്റിക് വാങ്ങണന്ന്
അല്ല
അല്ലേ ആഹ് ഞാൻ അങ്ങനെ കേട്ടന്നാ അപ്പൊ ഞാൻ വിചാരിച്ചു ചെയ്തു അതന്നെയാണല്ലോ നി എടുത്തുണ്ടായിരുന്നത് പിന്നെ അതന്നെ വാങ്ങുന്നത് എന്താണോ വിചാരിച്ച്
മം അങ്ങനെല്ലാ അത് കാരണം ഇപ്പം നമ്മള് നന്നാക്കാൻ അമൗണ്ടു ചോദിച്ചിട്ട് അത് അത്യാവശ്യം നമ്മള് ഒരു മോ ട്ടോറിന് മോ മോട്ടോർ ഇപ്പം അട്ത്ത് മാറ്റിയതാ പിന്നെ പുറത്തായിട്ട് അത് ഷോട്ടും ഉണ്ട് എർത്തുമൊക്കെ ഉണ്ട് വെള്ളം ന നനഞ്ഞിട്ട് കോഴിക്കളൊക്കെ പുറത്ത് കളിച്ചിട്ട്
പുറത്ത് വെച്ചാ അങ്ങനത്തെ പ്രശ്നണ്ട്ല്ലേ
ഉം പക്ഷെ നമ്മള് കൊഴപ്പവില്ല ഇവിടെ അത്യാവശ്യം ഉണ്ട് വയ എർത്ത് കാര്യങ്ങൾ വരുണോണ്ട് അപ്പൊ എനിക്ക് ഇനിയിപ്പം എന്തായാലും പിന്നെ ആ അതിന്റെ ടാങ്കിനും ലീക്ക് ഉണ്ടന്ന് പറഞ്ഞു അപ്പൊ ഇനി അതും നന്നാക്കേണ്ടി വരും അപ്പൊ ഒരു അയ്യായിരം രൂപ എന്തായാലും അതിനു ആവും അപ്പൊ ഞാൻ വിചാ രിച്ച് ഇനിയിപ്പം ബേബിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ക്ക് നല്ലത് ഇതാണെന്ന് പിന്നെ ഓട്ടോമാറ്റിക് ആ മ് മം
എനിക്കിപ്പം സത്യം പറഞ്ഞാ എനിക്കും അയിനാണ് ഇഷ്ടം ഓട്ടോമാറ്റിക്കാനാണ് പക്ഷെ എനിക്കിവിടെ ഒരു ഓ പത്തൊമ്പത് പത്തുകൊല്ലം മുന്ന കൊണ്ടെന്നു വെച്ചേ ഒരു വാഷിങ് മെഷീൻ ഉണ്ട് അപ്പൊ അത് സെമിയാണ് അപ്പം
അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ ഏതായാലും അത് രീതി ഉപയോഗിച്ചില്ലല്ലോ പക്ഷെ അത് കുഴപ്പില്ല ന നമക്കിപ്പം മക്കളൊക്കെ ഇണ്ടാവണ സമയത്ത് ഇപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഈ സമയമായതുകൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നമുക്ക് നല്ലത് അത് തന്നെയായിരിക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കേടുകൾ വരുംന്ന് പറയണേ കേക്കാം
അതെ പക്ഷെപ്പം നല്ലതാണ് നന്നായിട്ട് ഇങ്ങട്ട് ഉണങ്ങി ആ ചൂട് ചൂടുണ്ടാവും നമുക്ക് എടുക്കുമ്പോ അത്രയും നല്ല രീതിയില് ഇങ്ങട്ട് കിട്ടും അത്
അതേലേ എനിക്ക് വന്നാ
മം മം അപ്പൊ നല്ലത് എനിക്കും കാണുമ്പോ അതാ നല്ലതായിട്ട് തോന്നാറുള്ളത് അപ്പം അവിടെ കാക്കന്റെ വീട്ടില് ഓല് ഇങ്ങനെ ഉപയോഗിക്കുന്നാണുമ്പോ എനിക്കും നല്ലതായിട്ട് തോന്നിട്ടുണ്ട് ആ നിന്റെ സിസ് സ്റ്ററിന് ഹോസ്പിറ്റലില് അഡ്മിറ്റാന്ന് പറഞ്ഞിലെ ഹോസ്പിറ്റലില് അഡ്മിറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡിസ്ചാർജ് ആയി പോന്നോ
ആര്
സിസ്റ്റ
കേൾക്കുന്നില്ലേ ഹലോ
സിസ്- ഹലോ ആ സിസ്റ്റർ അഡ്മിറ്റ് ഡിസ്ചാർജ് ആയി പോന്നില്ല അവർ തിങ്കളാഴ്ചയായി വീട്ടിലെന്നാ പോവാന്ന് എന്നും ചോയിക്കാറ്ണ്ട് അപ്പോ അവര് പറഞ്ഞത്- തിങ്കളാഴ്ച പറയാൻ പ റ്റുളൂന്നാണ് അത് ന്ന് പറയുമ്പോ അവിടെ ഒരു എങ്ങനെ
എത്ര ദിവസായി അഡ്മിറ്റ് ആയിട്ട്
അഡ്മിറ്റ് ആയിട്ട് പിന്നെ ഇപ്പോ ഒ ഒന്നാം തീയാണ് അഡ്മിറ്റ് ആയത് പന്ത്രണ്ട് ദിവസം ആയി ഇണ്ടാവും അതിനിയിപ്പോ ബില്ല് വരുമ്പോഴേ പറയാനും പറ്റു ഉള്ളൂ എന്താണ് അവസ്ഥാന്നൊക്കെ അവളോട് ചോദി ഇത് ഇപ്പം അവൾക്ക് ഒരു ചെറിയ ഒരു അവൾക്കൊരു അനക്കം ഒരു വളരെ നേരിയ രീതിയിലുള്ള സു മാത്രംന്ന് അവള് പറയുന്നുള്ളൂ എനിക്കറിയില്ല
തന്നെ അപ്പൊ അത്യാവശ്യം ബില്ല് വരോ അവിടെ
ആഹ് ബില്ല് വരും കൊറച്ചൊക്കെ ബില്ല് വരും അങ്ങനെയല്ല അത്യാവശ്യം ബില്ല് വരുന്നുള്ളത് അറിയില്ല കാരണം അവിടെ കൊറച്ച് പൊതുവെ കൊറവാണെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും ബില്ല് വരും
ഉം ഉം അതെല്ലാം അപ്പൊ അവളുടെ മക്കളൊക്കെ എവിടെയാ നിൽക്കാ.
മക്കള് അവരുടെ വീട്ടില് അവരുടെ അവരുടെ അമ്മായിയമ്മ ഉണ്ട്.
ആഹ് ഉമ്മമ്മ ഉണ്ടാവുല്ലേ. ഭക്ഷണൊക്കെ ഉണ്ടാക്കുവോ ആളെ.
ആഹ് ആള് ആൾക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അവര് എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ കഴിക്കും പിന്നെ മക്കള് ആഹ്. അവിടെ എന്താ പറയാ അത്യാവശ്യം ഉം മൂത്ത മോൾ പ്ലസ് ടുവിലാണല്ലോ. അപ്പം അ ഇപ്പോ അവള് തലമൂത്ത അല്ല രണ്ടാമത്തെ മോള് പ്ലസ് ടൂവിനാണ്. അപ്പോ അവർക്ക് മുട്ട പൊരി അങ്ങനത്തൊക്കെ അവർക്കും ചെയ്യാം, പിന്നെ അവരൊക്കെ അത്യാവശ്യം ഇപ്പഴ്ത്തെ മക്കൾ എന്ന് പറയുമ്പോ നമ്മളെ പോലെയല്ലല്ലോ അവർക്കൊക്കെ പണിയെടു ക്കാൻ മടിയുവാണ്, അവർക്ക് അറിയൂല്ല പണിയെടുക്കാന് മ മ അറിയൂല പൊ പൊതുവേ അറിയൂല്ല, അവരെ അത് പഠിക്കാനും അത് എടുക്കാനും ശ്രമി
ട്രൈ ചെയ്തുനോക്കൂല്ലല്ലോ.
അവർക്ക് കൂടുതൽ അവർ. ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടു ക്കണം
അത് അത്ണ്ട് ചിലരൊക്കെ അങ്ങനെ ഞാൻ ചില സ്ഥലത്തൊക്കെ എത്രയോ വല്ല്യ മക്കളായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉമ്മമാര് ചെയ്തു കൊടുക്കുന്ന കാണുമ്പോൾ വിചാരിക്കും അത് അവരെ ഈ ഉമ്മമാര് അവരെ നശി പ്പിക്കുന്നത് പോലെ ഇൻക്ക് തോന്നാറുള്ളത്
ഉം പക്ഷെ അവള് അങ്ങനെ ചെയ്തൊടുക്കുന്നില്ല അവളും കൂടുതൽ അവളും ഭയങ്കര ഏഹ് ചെയ്യാനും മടിയുള്ള കൂട്ടത്തിലാ.
ആഹ് ആഹ് അപ്പൊ പിന്നെ ആഹ് അപ്പൊ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താ ചെ
അതന്നെ അതെന്നെ പറഞ്ഞാ അതിപ്പോ എന്താ പറയാ ചെ ഫുഡ് ഫുഡ് അവര് ഫുഡ് ഇണ്ടാക്കും തോന്ന്ണ് മക്കള് ഫുഡ് പ്രിപ്പ ആണ് അലക്കാനൊക്കെ ഭയങ്കര മടിയ അവർ അത് അവരുടത് തിരുമ്പാൻ ഭയങ്കര മടിയ അപ്പ അ ത് എനിക്ക് തോന്നുന്നു ഏ ഇവള് വെ വ് മീഷീന്ന്ണ്ട് പ്പ അങ്ങനെയായേക്കും. എന്താറിയൂല എന് ന്തായാലും ഇനി
ആ മെഷീനിലാമ്പോ പിന്നെ ഓക്കെ നമ്മളെതിയാലും ആ അതെ
എന്തായ
നമ്മളിപ്പോ അ അങ്ങനല്ല മെഷീനുള്ള വീടുകളില് എല്ലാവരും പിന്നെ അങ്ങനെ തന്നെ എല്ലാ ചെയ്യ, എല്ലാം കൂടെ ഒരുമിച്ചല്ലേ ഇടാണല്ല ചെയ്യാ.
ആ അതെ ആ പക്ഷെ ഞങ്ങള് ഇവിടെ അങ്ങനെയല്ല അവിടെ അവര് ഓരോരുത്തര ഇടുക ഹസ്ബൻറിന്റെ വീട്ടിലേ
ഏ അങ്ങനെയാണൊ ഇടാറുള്ളത് പക്ഷെ അതിലേറെ നല്ലത് അതിലേറെ നല്ലത് എല്ലാവരതു ഒരുമിച്ചി ട്ടൂടേഅത്യാവശ്യം അങ്ങല്ല വലിയ ആളുകളുടെ ഒന്നും ഉണ്ടാവില്ലല്ലോ
ഉ അതന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാ ഡ്രസ്സു അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചാല് അതിൽ നിന്ന് വൈറ്റ് കളർളകുന്നത് അതൊ മാറ്റി മാറ്റി വെച്ചട്ട് ഓരോന്നിന ഓ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലായിടത്തും അത്യാവ്യ ഡ്രസ്സ്ണ്ടാകും പക്ഷെവ വർത്ത് മാത്ര ആറ് അത് അത് ആ പോക്കും പിന്നെ പിന്നെ അവര് അലക്കാല പതി കിട്ടു അവിടെ എൻ്റെ എന്റെ സിസ്റ്ററൊന്നും എന്താ പറയാ മെഷീൽ ഇടാൻ
മെഷിൻ ഇടാറില്ല
അവക്ക് അവളെ അലക്കാറാണ് പതിവ്.
ആഹ അതെന്താ നിരക്കൊന്ന് വിചാരിച്ചു
ആ ഡ്രസ്സ് പെട്ടെന്ന് നരക്കുമ്പോ അത് സത്യാണ് കേട്ടോ പെട്ടെന്ന് നരക്കുന്നുണ്ട് അതേമാ കീ റൂം പെട്ടന്ന് ഉറപ്പ് കുറഞ്ഞിട്ട് പിന്നെ പെട്ടന്ന് കീറും കോട്ടന്റെ ഡ്രെ ആകുമ്പോ അതിൽങ്ങ് കറങ്ങിയിട്ട് അത്ങ്ങട്ട് കെട്ട് കൂടുല്ലോ ബസ്
അതെ ശരി ട്ടോ
ഓക്കേ ഡാ